ഓഹ് ഉം ഉം ഉം ഉം
ഉം എന്തെക്കെയുണ്ട് സുഖല്ലേ ഓഹ് സുഖാണ് നല്ല വർത്താനം തന്നെ നല്ല മഴയാണ് ഇവിടെ ഏഹ് ആഹ് നല്ല മഴയാണ് ആഹ് നല്ല മഴേം കാ റ്റും ഓരോ അഞ്ച് ഓരോ അഞ്ച് മിനിറ്റ് എടവിട്ടിണ്ട് നല്ലടിപൊളി മഴ നല്ല് പെയ്യുമ്പോ നല്ലം നന്നായിട്ട് പെയ്യുന്നുണ്ട്
ആഹ് നല്ല വെള്ളല്ലേ മഴയാല്ലേ ഉം
നല്ലണം മഴയാ ഞാൻ പറയാ ഇങ്ങനെ മഴ ഈ പ്രാവശ്യം അങ്ങനെ ഇങ്ങോട്ട് പെയ്തിട്ടില്ല്യല്ലോ
ഉം ഇത് വരേ മഴയ് വെള്ളല്ല വെള്ളല്ല വെള്ളം ഇണ്ടാവൂല്ലാന്ന് പറഞ്ഞിങ്ങനെ നിക്കേനു
ഇണ്ടാവില്ലാന്നും പറഞ്ഞിങ്ങനെ നിക്കേനു
ഉം
മുറ്റത്തെക്കിപ്പം ഫുള്ള് വെ
ആഹ്
അതുകൊണ്ട് വേഗം വാതിലൊക്കെ ക്കുമ്പളും പേടിയല്ലേ അതൊക്കെ ആഹ് അതന്നെ ഇന്നെലെക്കിങ്ങനെ വയനാട്ട്ത്തെ ഇങ്ങനെ കേട്ട ഒരു പേടി
ആഹ് അതന്നെ എന്നാലെ ചോറക്കായോ
നേരത്തെ ചോറക്കെ ആയോ ആഹ് ചോറ് കയ്പ്പൊക്കെ കയിഞ്ഞ് ഞങ്ങള് വേഗം പണികഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പ റൂമില് കേറും
ആഹ് ചെറിയ മോന്ണ്ടാ
ചെറിയ മോന്ണ്ടാ മോനല്ല മോള് ചെറുത് മോളാ മൂ ത്തെ രണ്ടാൾക്കാരും ആഹ്
ആഹ്
അപ്പോളവിടെ കമ്പ്യൂട്ടറില് ഇപ്പൊങ്ങനെ കണ്ടിട്ട് എന്താ ചോറിന്ന് കറി ഇന്ന് ചോറിന് കറി വെക്കാനൊന്നും കിട്ടീല്ല അപ്പൊ ഇനിപ്പോ വൈകുന്നേരം മക്കള് സ്കൂള്ട്ടന്നിട്ടൊക്കെ വാങ്ങിക്കണം അത്‌ ശെരി അപ്പൊ ഇന്നലത്തെ മീൻകറിണ്ടായിനി അപ്പിന്നെ അതും കൂട്ടിട്ട് അ ജസ്റ്റ്‌ വൈകുന്നേരം വല്യ ഇങ്ങനെ വൈകുന്നേരം വീട്ടില് അല്ലല്ല ഞാനുണ്ട് എളേച്ചിയുണ്ട്
ആഹ് ശരി
ആഹ് അപ്പൊ എന്താണ് ഇങ്ങനെ എല്ലാരും പോയി ഞാനോളും പിന്നോക്കൂണ്ട് ചെറുതോന്ന് ഒരു ഒമ്പത് മാസയത്
ഏ ഈ മഴ ആയിട്ട്
ഏ ഉം ഇന്റെട്ത്തൂണ്ട് പൊറുത്ത്ക്ക് വിടാനും പറ്റൂല ന്റട്ത്തൂണ്ടൊരു രണ്ട് ന്താണ് രണ്ട് വയസായത് അപ്പൊ പിന്നെ ഓളി ഓ ഓളവടൊർക്കി അപ്പൊ പിന്നെ വളെ ഞാനിവടിം റൂമിൽ കേറ്റിയതാ ഈ മഴാവുമ്പളെ ഭയങ്കര തണുപ്പും തൊകേ അയ് ശെരി ആഹ് അതാണ് ജനവാതിലൊക്കെ തൊറന്ന്ട്ടീനു ഒ ക്കടച്ചു ഉം നാല് മസായ്റ്റൊള്ളു നാല് മസായ്റ്റൊള്ളൂല്ലേ ന്നട്ടെത്താ ഒർങ്ങാ പ്പൊക്കത്ത്ണ്ട് ഒർക്ക് വളരേ കൊറവാ പ്പത്തെ മക്കക്കെല്ലം ഇല്ലല്ലാ അറിയൂല ആഹ് നമ്മളെ മേലെങ്ങനെ വെച്ചിട്ട്മ്മ നാല് വർത്താനം പറ ചെയ്യുമ്പോക്കമ്മള ചൂടും തട്ടി അങ്ങനെ ഉറങ്ങാന്നല്ലാണ്ട് ഇപ്പൊത്തെ മക്കക്ക് പൊതുവേ ഒർ ഒർക്ക് പറ്റെ കുറവാ അതന്നെ കറിണ്ടാക്കാണെങ്കില് കറി ഒക്കെ നോക്കി അങ്ങനെ നിക്ക് ആ അതന്നേ ഞാനും ഇത്താതയ്യും ചെറുതാവുമ്പോ അങ്ങനെ എടുത്ത്ട്ട് ആണ് ഓരോ പണികള് ചെയ്യാ അപ്പ ഞാൻങ്ങനെ വിചാരിക്കും ചെർപ്പത്തിലേ കണ്ട് പഠിക്കു ആന്ന് അങ്ങനെയാ ഏ നാട്ട് തന്നേണോ
ആ ണ്ടേ വരാനായിട്ടുള്ളൂ കൊർച്ചേരം കൂടി കയ്യേക്കാരം
ആഹ് ആഹ് പിന്നെ ന്താണ് ഒരുട്ടിനെ ഏ ഇല്ല മ്മ മരിച്ച പിന്നീട് ആരിപ്പ ഒന്നും ഇണ്ടായതാണ് ഏ എത്രേലാ പഠിക്കുന്നേ ആഹ് ആഹ്
ആഹ് ഓല് പോവുമ്പോത്തിന് കൊറേയൊക്കെ പണി തീർത്തക്കൂട്ടോ
ആഹ്
ഇങ്ങ ഇങ്ങക്കെത്രാള്
ഇനിക്ക് മൂന്നാളാ ഫസ്റ്റ്ത്തെ രണ്ടാൺകുട്ടി ട്ട്യാളാണ് അയ്ല് ഒരാള് എട്ടിലാണ് ഒരാള് മൂന്നിലാണ് പ്പ അതാ ഒരാക്ക് രണ്ട് വയസും കഴിഞ്ഞ് രണ്ട് ആഹ് ആഹ്
അയ് ശരി
ആയ് ശരി ഉം
ൻ്റെ എളച്ചി മൂത്തച്ചി ച്ചിയെന്നെള്ളൂലേ
മ്മ മരിച്ചിട്ട് പ്പ നാലു വർഷായി
ആഹ് ഉപ്പയോ
ഇപ്പ പിന്നെ വേഗ ചെറുപ്പത്തില് മരിച്ചീണ് ഏയ് ഹസ്ബൻഡ്ന്റെ ട്ടോ. ആഹ് ചെറുപ്പത്ത് മരിച്ചിണ്.
ഹസ്ബൻഡ് വിടെ
ഓരൊക്കെ രണ്ടാം ആഹ് നാട്ടിലെന്നാ പണിക്ക്യോയ്ക്ണ്. അപ്പം
ആഹ് ആഹ്.
ഇമ്മച്ചി മരിച്ചിട്ട് പ്പ ഒരു ഒരു വലിയ പെരുന്നാള്ൻ്റന്ന് രാത്രിയിലേനു മെര്ച്ചത്. നാല് വർഷം മുന്നെ. പ്പ ഇതാ വല്ല്യെപെരുന്നാള് നാലാമത്തെ ആണ്ട് കഴിഞ്ഞിട്ടേള്ളൂ.
ആഹ് ശരി ഇവടില്ല. ഇവടി ഇമ്മി പ്പ്യൊക്കെല്ല. ഇമ്മ ഞാൻ വര്ണേന് മുന്നേ ഞാൻ പതി ആഹ് വര്‌നേൻ്റെ പത്തർഷം മുന്നേ പോയി. വാപ്പ പിന്നെ ഇന്റെ ച് മൂന്നാമത്തോനെ വയറ്റില്ള്ള സമയത്ത്. ഉം ഉം.
ഞാൻ പറ്യാ, ആരെങ്കിലൊക്കെ വേണല്ലേ അല്ലെങ്കിൽ നമ്മ ക്കൊര് എന്തോര് ഇല്ലാഞ്ഞി ഇൻക്ക് ഇതുവരെ ഭയങ്കരെ ഒര് ടെൻഷനേനി. ഓലൊ ക്കെ സ്കൂൾല് പോയി ഞാൻ ഒറ്റക്ക് ആവുമ്പഴേ. സുഖംണ്ടായാലും സമാധാനായി
ഉം ഒറ്റക്ക് അന്നൊക്കെ ങ്ങനെ കൊർച്ചേരം ഫ്രീ ആയിട്ട്. കിട്ടിയെങ്കി വിചാരിക്ക്വേനി.
പക്ഷെ ഒറ്റക്കായി ചട്ച്ച്. ഒമ്പത് കൊല്ലം ഒറ്റക്ക് നിന്നിലേ. ആഹ്. അതന്നെ. ഞാനും ഇവടെ വരുമ്പം മുത്തച്ച്യേള് ഒന്നുല്ല. എല്ലാരും പോയിന്. ല്ലാ ഏഹ് എന്താ അയ്‌നോട് ഇച്ചീ രണ്ട് മൂത്തച്ച്യേളും രണ്ട് എളച്ചന്മാര്വാ. ആഹ് പിന്നെ നാല് നാത്തൂമാരും അവ്ടെ. അങ്ങനെ എല്ലാരും അല്ല ഞമ്മളാ വര്ന പ്രായത്തിലമ്മക്ക് പിന്നെ അങ്ങൻത്തൊന്നും അറിയൂല്ലല്ലോ. ഉള്ളതും ഇല്ലാത്തതും. ല്യാണാവുമ്പോ നമ്മക്ക് ഒരു സംഭവും അറിയാ കേറി വരാ. ഇന്റെ പടച്ചോനെ പേടി തീ പഠിച്ചുമ്പോ ങ്ങട്ട് കേറ്റി പോന്നല്ലേ. ഞാൻപ്പളും അതൊക്കേണ്ട അലോയ്ക്കുമ്പം അതങ്ങനെ വിചാരി ക്കും. പക്ഷെ ഇന്നാലും ഇപ്പത്തെ മക്കക് നമ്മളെ മായ്ര്യൊന്നല്ലട്ടൊ. പിന്നി എന്തെങ്കിലൊക്കെ ചെയ്യണം ന്നുള്ളൊക്കൊര് ഒര് കി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എല്ലതും മനസ്സിലാക്കി വെക്കും. ആഹ് ആഹ്. അങ്ങൻത്തൊരിതുണ്ട്. പിന്നേ പിന്നേ പിന്നെ പ്പ ചെയ്യെണേ ആ യൂടൂബ് നോക്കാ. പിന്നെ ഗ്യാസും എല്ലാ സൗകര്യങ്ങളും നമ്മള് ങ്ങനെ ഇപ്പോരോന്ന് ങ്ങെനെ കാണുമ്പം നമ്മള് ങ്ങനെ വിചാരിക്കൂല്ലേ. നല്ല രസണ്ട് നമ്മക്കെന്നെ ഇണ്ടാക്കാ. നമ്മക്കൊര് ഇൻട്രസ്റ്റ് ആണല്ലോ. ഞാനൊക്കെ കാണുമ്പ ഞാനെല്ലാ എന്നിട്ടു എന്തേലും അറില്ലെങ്കി ആരോടെങ്കിലും ചോയിക്കണം. ഇപ്പ പോയ്ക്ക്ണോല് ശരിക്കും പറഞ്ഞ് തരൂല്ല. പല ആൾക്കാരും പല മോഡലേകാരം.
ഉ
പിന്നതു അൽ. പല ആൾക്കാരും പല മോഡൽലാ ണ്ടാക്കാ. ചെല ആൾക്കാര്ക്ക് ഇഷ്ടപ്പെടൂല. അതും കൂടി ഇണ്ടാക്കാൻ അറീലേ ന്നൊക്കെ ചോയ്ക്ക്വേ. ചോയിക്കാൻ മടിയേക്കാരം. തന്നെ ഹുഹുഹു ആ പിന്നെ എന്തൊക്കെ പിന്നെ എന്തൊക്കെ ഇതാ അങ്ങനെ പോന്ന് ഞാന് ഇങ്ങനെ കെടക്ക ഏഹ് ഇവടെക്കെ ഇല്ല ഇവടെക്കെ അങ്ങൻത്തെ കൊഴപ്പൊന്നും ഇല്ല.
ആഹ് ആഹ് എന്നിട്ട് മക്കളൊക്കെ എങ്ങനെ പഠിക്കാനൊക്ക ഉഷാറ
കൊഴപ്പൊന്നുല്ല വെയ്ത്തളം നട ക്കണം മൂത്തോനും പിന്നെ ഓന്ക്ക് ആവശ്യള്ളതൊക്കെ ഓന് ഇ ഓന് പിന്നെ ഓനിക്ക് വേണ്ടന് വായിക്കും പഠിക്ക
ഏഹ് എന്റെ രണ്ടാമത്തെ മോന് ഭയങ്കര മടിയാ നല്ലോ പഠിക്കാനറിയും പഷേ ആവൂല
അതന്നെ ഓര്ക്ക് വേഗം കഴിഞ്ഞ കമ്പ്യൂട്ടർമേ കളിക്കണം ഫോണ് മ്മേ കളിക്കാം അങ്ങനത്തെ ഒരു ചിന്ത പെട്ടന്ന് പോയി കെടന്ന് ഞാന് ഇവരിങ്ങനെ ഇന്നങ്ങനെ മോനും അതേമാതിരിട്ട് കൊറച്ച് നേരം കണ്ടിട്ട് പിന്നെ തോൽക്കുന്ന എങ്ങന അങ്ങനെ വിചാരിച്ചോടന്ന് ജയിച്ചതാണല്ലോ ഓന് പിന്നടെ കെടന്ന് ഒറങ്ങിയ പോയി കെടന്നോറങ്ങി ആഹ് പുയ്യാപ്ല രാവിലെണീച്ചപ്പോ ഓനോട് പുയ്യാപ്ലണ് മക്കളെ വിളിച്ച് ണിപ്പിക്കല് അപ്പോ ആറേകാലിന് മാദ്രസാണ് മുത്തവന്ക്ക് അപ്പോ പിന്നെ അവന് വിളിച്ചിട്ട് പറഞ്ഞ് ഇയ് ഇന്നലെ ഓൻ കണ്ട് തോറ്റില്ലേന്ന് ചോയിച്ച് അപ്പ തോറ്റിട്ടോന്നുവില്ല ജയിച്ച്ന്ന് പറഞ്ഞപ്പളാണ് സമാധാനായത് ആഹ് രാത്രി ഇവടെ ക്കെ ഇണ്ടായിനീന്നൊക്കെ പറഞ്ഞു കാക്കാ
ഒറങ്ങീല്ല ഞാൻ പെട്ടന്നോറങ്ങി
ഞാന് ഒറങ്ങൂല ഇവര് വന്നിട്ടേ ഞാന് ഞാൻ ഇന്റെ ഫോണ്ല് ഇത് കളിച്ചു കുത്തിരിക്കു ഓര് ഇതും കണ്ട
അയിശെരി ഞാൻ പിന്നെ ഇൻക്ക് ചെറിയ പനിം കാര്യങ്ങളൊക്കെ ഇണ്ടായിന്നു ഞാൻ വേഗം കെടന്നു അ ആഹ് ഹലോ
ഞാന്
കേക്കണില്ലടാ എടക്ക് റേഞ്ച്
എടക്ക് റേഞ്ച് കട്ടായി പോവ്ണ്ടിലേ ഏഹ് ഞനിക്ക് ഇങ്ങോട്ടേക്ക് ഇപ്പ ഒന്നും കേ കേക്കണില്ല ഞാൻ ഇവടെനിന്ന് എന്തക്കോ
ആഹ് ശെരി ഏഹ് നല്ല മഴ അറ്ന്നാ കോരിച്ചൊരിയുന്ന മഴയാണ്.
നല്ല മഴയാണ്
അതാണ്
ആഹ് അതോണ്ടാണ് നല്ല മഴന്നെന്ന് ഇവടേം പഷേ ഇപ്പോല്ലാം കൊറഞ്ഞുണുട്ടോ പൊറത്ത്പോയി പണി എടുക്കുമ്പഴേ ആഹ് അതന്നെ വല്ല ബുദ്ധിമുട്ടേക്കും അത് തന്നെ ഇന്നലൊക്കെ അപ്പോ നല്ല മഴന്നെ ആഹ് മിനിഞ്ഞാന്ന് തന്നെ അങ്ങനെ മഴെയ്തപ്പോ ചോദിക്കണ്ടല്ലോ അള്ളോ കട്ട് ചെയ്യാനൊക്കെ ഇവ മിഷന്റെക്കെ പണിയാ അപ്പോ കട്ട് ചെയ്യാനൊക്ക ബുദ്ധിമുട്ടാവുല്ലോ അറ വ്യായാഴ്ച അന്നര ഷീറ്റ് ഇട്ടിരുന്ന് ഷീറ്റ് ഇട്ടാലും നല്ല മഴ പെയ്യുമ്പോ ഷീറ്റൊക്കെ അവിടെ നിക്കുള്ളു
കറണ്ട് പോണില്ലല്ലോ
പിന്ന കറണ്ട് പോയല് കൊറവാണ് എന്നാലും ഇവിടക്കെ പിന്നേം വെള്ളം കേർണ ഏ ഏലക്കൊണ്ട് വേഗം ഓര് കട്ടാക്കും അതന്നെ ഇപ്പന്നാലും പണ്ടത്തൊക്കെ അപേക്ഷിച്ച് നോക്കാണെങ്കില് കറണ്ട് പോയാലും അതിന്റെ ടൈം കൈ ആയാൽ വേഗം വെരുന്നൊണ്ട്
ആഹ് ആഹ് അതാണ്
ഉം ന്നായിക്കോട്ടെന്നാ ശരി ആ ചെപ്പ് വെള്ളം
ഏയ് എ
ആഹ് എന്നാ ശെരീട്ടോ അത് പോ പോണേ ഞാൻ ഹാറൂട്ടീന്റടുത്ത്ന്ന് മാറില്ല ഉം എന്നായിക്കോട്ടെ ആ ശരിട്ടാ ഓക്കേ
ഹലോ ഇങ്ങട്ട് വെരുന്നോ